ആ എന്തൊക്കെ പാട് ആഹ
ചോറൊക്കെ വെയിച്ച് കടുന്നാ
ഇല്ലല്ല ചോറന്നിട്ടില്ല ഇല്ലല്ല വെച്ചിട്ടില്ല അങ്ങനെല്ലാര എല്ലാര കുളിയൊ കിഞ്ഞിട്ട്ഓരത്തരുത് ഒരേക്ക് കഴിട്ട്ല്ലരും വെയിറ്റ് ചെയ്തിക്കണംപ്പ എല്ലാരും കഴിഞ്ഞിക്കണേ ഇനിയിപ്പ ചോറ്ന്നാപ്പ വരും അപ്പൊ ഒന്ന് കൊറ ഫോണറ്റക്കെ ഒന്ന ഇങ്ങനെ ഇരുന്ന് മെസേജെ ഒക്ക എന്തെങ്കും ഉണ്ടാച്ചിട്ടൊക്കെ ഒന്ന് നോക്കി
ആഹ ആഹ പിന്നെ ഞങ്ങള് ചോറൊക്കെ വേയ്ച്ചിന് ഞാനൊ എപ്പോഴോ വേയ്ച്ച് പയ്ക്കാനായി
ഏ
നാലു മണിയ ആവുമ്പത്ത ചായം കുടിക്കണ്ട ആ് നാല മണിയാവവുമ്പോത്ത ചായം കുടി
ആഹ ആർ ചിക്കല കുട്ടികളൊക്കെ സ്കൂൾ പോയല്ലല്ലേ
എല്ലരും പോയി പിന്നെപ്പോ ഞാൻ ഒറ്റക്കന്നള്ളു ആഹ് ഒറ്റക്കെ ഉള്ളൂ മാപ്പിള വന്നീ മാപ്പളെ ചോറ് കഴിച്ചു മാപളു പോയി
ഒക്കെ ആക്കി വെച്ച് രണ്ടാലുംകൂടി ഇരുന്നു തിന്ന
ആ രണ്ടാംകൂടി തിന്ന് ഞാൻ അപ്പള വരുമ്പോ ന്റെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ കിടക്കന് അപ്പളാണ് പിന്നെ മാപ്പള വന്നത് അങ്ങനെ ചോറും വേയ്ച്ച് പോയി
എതേ പിന്ന ഒറ്റയ്ക്ക് തിന്നാണ്ടാ മൂപ്പർ വന്നിട്ടില്ലെങ്കി പിന്നെ ഒറ്റക്ക് അങ്ങനെ ഇരുന്ന് തിന്നണല്ലേ
ഉം അല്ല ഇളച്ചി ഉണ്ടായിന്ന് ഓള് ഓളന്ന് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയിക്കുന്നു
ആ അപ്പൊ ഇളച്ചി വീട്ടില ഇണ്ടാ എല്ലാരും ആഹ അവള് അങ്ങനെ അയിന് ചേർന്നക്കണേ ആ അപ്പൊ അവിടെ രാവിലെ അങ്ങനെ പോയി പണി കഞ്ഞിട്ട് പോല ആ ആ അല്ല അവള് ആ അടക്കിളിയില എന്താ അതാ അടച്ചിരി തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാ ഇങ്ങനെ പോവല്
അ രണ്ടാളും പണിയൊക്കെ രണ്ടാളും കൂടെ അങ്ങനെണ്
ആ ആഹ അങ്ങനെ നമ്മള് ഒത്തരുമ ഉണ്ടായാലേ രണ്ടാള് ഒരാൾ ഒരു പണി എടുക്കുമ്പോ ഒരാൾ ഒരു പണിട്ക്ക അപ്പൊമ്മക്ക് നമ്മളെ പണിഴഞ്ഞാ നമുക്ക് പോണോത്തക്ക് പോകും ചെയ്യാം. ഏ ഹലോ അലോ
ഹലോ കേക്ക് കേക്കിണില്ല.
ആ ലോ ആ ഇടക്ക് ഇടക്ക് കേൾക്കാതെയി. ആ
എന്തയാവോ പിന്നെ ദായ്‌ വേരയല് എല്ലാരും ഇല്ലേമ്മ
ഏ എല്ലരുണ്ട് ഇപ്പൊന്ന്പ്പൊ ഇപ്പാക്ക്ന്ന്പണിണ്ട് തോന്നുന്നു. ഇപ്പൊ ഞാന് ജജകക്കാലൊക്ക അചമുക്കാലൊക്കെപ്പആയപ്പോ ണ്ട് അടുക്കളേൽ ലൈറ്റ് കണിന് അപ്പമ്മ ചായ ഉണ്ടാക്കി കൊടുക്കാന്ന്ച്ച ന്നതാവും നിസ്കി രിക്കാൻന്നാഭാഗം അടുക്കള ജനാൽന്റെവ്ടെ ഞങ്ങളുടെ റൂമ് ജനാൽ ഒരു അടുക്കളിക്കാണ് ഈ ജനന്റെ ഒരു ഭാഗം അപ്പൊ വേഗം ആ റൂമക്ക് ലേറ്റ് കുത്തും കർട്ടണില്ലാത്തോണ്ട് ആ ചിലപ്പോ ഞങ്ങളെയുന്തെയ്യും തുണി എന്തെങ്കിലും അത ഏ ആഹ് കാൽ ചായടിക്കും കടി അപ്പ തിന്നുല്ല. കാൽ ചായ ഇപ്പാക്കൊരു കടുപ്പത്തിലൊരു ചായവേണം ചെൽപ്പോ നേരത്തെ ചെൽ ഇപ്പ അഞ്ചേ മുക്കാലോ ചെലപ്പോ ആറണി ആറരെക്കെകുമ്പത്തിന് പോകും. അപ്പൊപ്പൊ ഒന്ന് ആ അപ്പൊ വ്ട്ന്ങ്ങ്ട്ട് പോയിട്ട്ണ്ട്പിന്നെ ചിലപ്പോ ഒരഅഞ്ചര ആറ്മണി. ചിൽപ്പോ നേരത്തെ വരും ചെൽപ്പോ
കൂടെ ആൾക്കാരുണ്ട് കൂട
എന്താന്ന്ച്ച ഇല്ലല്ല ഇപ്പ ഒറ്റക്കാന്നെ ഇപ്പാക്കൊറ്റക്ക് എന്തെകിലും ഒരു പണി. ട്ടുമ്പപ്പോ
അങ്ങനെ പോണതല്ലേ എന്താ പാട് കാക്കാനെ പാടന്താ?
കൊഴപ്പൊന്നുല്ല. അതപ്പൊ പൊത്താണ്ട് പോ പോയ്ക്കണ് പണിന്റെന്നായിട്ടുല്ല. ഇപ്പോ പോയോക്ക കോഴി വെട്ടാനുള്ള അതൊന്നും ആയിട്ടില്ല ആരോഗ്യ ആയിട്ടില്ല.
കൈയ്യ് ഇപ്പോഴൊന്നും പറ്റൂല എന്താലും ഒരു അഞ്ചാറ് മാസം വേണ്ടി വരും.
ആഹ് അതന്നാ അതിന്റെടിയിൽ കൂടല്ല പിന്നെയും വീണിക്കാണ്ട് ഇടത്തെ കയ്യും. മുട്ട്മന്ന് വേറ്ട്ട് ആ അ അതനെ അതും ഇപ്പ കെട്ടായി.
ആ നിങ്ങളെ നിങ്ങളെ മൂത്തവൻക്ക് എത്രയ്ക്കണ് നിങ്ങള മൂത്തവൻക്ക് എത്ര ഉം
ആ മൂത്തവന്പ്പോ ആറാം ക്ലാസ്സിലാണേ പന്ത്ര പതിനൊന്നാമത്തെ വയസ്സാണ് ഇപ്പത്. ഉ ഒക്ടോബർക്ക് പന്ത്രണ്ടാവും.
ഉം ഉം
പിന്നെ അപ്പൊ അത് ഏതായാലും ബിടന്നങ്ങട്ട് പൊറത്ത് പോകും ന കത്തിന്റെ ഇവിടെ ഉണ്ട്. കൊഴപ്പന്നുല്ല. ഇന്നലെ ത ഇന്നലെപോയി കൊട്ന്നുക്കുണു തങ്ങളെടുത്ത് പോയിക്കാണ്ട്. പോണംന്ന് പറഞ്ഞേ അപ്പൊ ഇനി എന്തൊക്കെ ചെയ്യാനും മുറക്കാനൊക്കെ ഉണ്ട് കഴിഞ്ഞ വെള്ളി ങ്ങട്ട് പിന്നെ ഡോക്ടറെടുത്ത് പോയി അത് മരു രണ്ട് ദിവസം മരുന്ന് എഴുതി അ സ്ലോ ആയപ്പോ അതിനനുസരിച്ച് മാറ്റങ്ങൾ കണ്ടും ചെയ്തത് ഉംതാന നമ്മള് ചെയ്യണതാ കൃത്യത്തിന് ചെയ്യണം ഇ എന്നാലേ ഉ ഇപ്പ ഇല്ല ഇപ്പൊ എത്താ കറിക്കുന്നത്
ഏ
പക്ഷെ ഇന്ന് ഇണ്ടാവോ
ആഹ്
ക്കാരം ഇനിയിപ്പോന്നലെ രാത്രി എന്തൊക്കെ ചെയ്ത് ചെയ്യാള്ളൊക്കെ ചെയ്തുന്നു ഇനിയിപ്പോന്നും എന്തൊക്കെ ചെയ്യാണ്ട് അത് ഉം എന്താ ചെയ്യാ നല്ലോരു പെൺകുട്ടി ആഹ് സ്കൂളും ഇല്ല മദ്രസ ല്ല മദ്രസൽ എഴാം ക്‌ളാസ് പൊതുപരീഷന്റെ ആ സമയത്തെനി തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ ആ വിദേശ മൂന്നാമത്തെ കൊല്ലാണ് എല്ല മൂന്നാമത്തെ കൊല്ലാണ് ഇപ്പത് അതിലൊ ഒരു കൊല്ലം കഴിഞ്ഞൊല്ലം ശരിയായി കഴിഞ്ഞ ഒരു ജൂലൈ തൊ ട്ട് സ്കൂളക്ക് പോക്ക് തുടങ്ങീനീ പിന്നെ നമ്മളെ പരീക്ഷന്റെ ലാസ്റ്റത്തെ പരീക്ഷന്റെന്നാണ് ഒരുമാതി ഒരു കളി പോവാനൊക്കെ മാറ്റി നിന്നാ പിന്നെ ഇറങ്ങണില്ല പോണില്ല അങ്ങനെ ഒരു പരീക്ഷല്ല ലാസ്റ്റും അല്ലേ അങ്ങനെ ഇവര് വണ്ടി വിളിച്ചപ്പോ ഒരാൾ പർദ്ദ ട്ടിട്ട് അങ്ങനെ ഇറങ്ങണ്
ആര് ഓളോ
ആ ഓള് യൂണിഫോമിന്റെ മേലെ പർദ്ദ ട്ടിട്ട് അങ്ങനെ വണ്ടിയില് ഇമ്മീം വല്ലിമീൻ കൂടി കൊണ്ടേ ആക്കി ടീച്ചർ സ്കൂളന്ന് പർദ്ദ ഊരി പരീക്ഷ എഴതിയ അവിടെ തീക്ണ് എഴതീക്ക് ന്ന് ടീച്ചർമാര് പറയാണ് എന്തേ എയു‌തീക എന്താന്ന് അറിയില്ല ഇപ്പൊ പിന്നെ ഒമ്പതാക്ലാസ്സ്‌ക്ക് എത്തി ഇപ്പൊ പത്താം ക്ലാസ് കയ്യേണ്ടിതാണ് ഇപ്പളാണ് ഒമ്പാം ക്ലാസ്ക്ക്‌ എത്ത്ണോള്ളൂ
ആഹ്
അങ്ങനെ ഏതായാലും ഒരു കൊല്ലഞ്ഞിപ്പ കൊല്ലഞ്ഞിപ്പന്ന് തൊട്ടാണാവോ പോക്ക് തൊടുങ്ങണത് ഉം ഇത് ഒരുമാതിരി എന്താ ചെയ്യാ ഇനിയിപ്പോ പോവാനൊക്കെ ആയി തുടങ്ങി ഫസ്റ്റ് ദിവസം പോണംന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഓള് പോയിക്കാണ്ട് പിന്നെ എന്തെ അവള് കൊറച്ച് കഴിഞ്ഞ് ശേഷം വീട്ട് പോണം ന്നറിഞ്ഞാണ്ട് പോന്ന പിന്നെ എന്ത ചെയ്യാ
ഏ ബസ് പോയാ ഒന്ന് ജൂൺ തോ
ന്ന് പോണന്നർത്തിട്ട് അപ്പൊ ബല് വിചാരിച്ചു ഇബളെ ആക്റ്റീവ് ഒക്കെ കണ്ടപ്പോ ബള് പോ വെയ്ക്കും കാരം വിചാരിച്ചി അവിടെത്തിന്റെ ശേഷം പിന്നാ ഇ ബള് നേരെ പോയിക്കണ് ഇപ്പാർക്ക് പിന്നെ ഇപ്പ അയ്ന്റെടെൽ വന്ന് പിന്നെ രാത്രി ലേസ് വാണന്ന് പറഞ്ഞ് വല്ലിപ്പ കുപ്പായടാൻ വേണ്ടിട്ട് എട്ക്കാൻ വേണ്ടി പോയപ്പോത്തിന് ആളെ കാണില്ല അപ്പൊത്ത് ബള് ഒരു മെയിറോഡാണ് ശോഭ അവിടക്കെ എര്ത്താ അവള് മെയിൻ റോഡ് വല്ല്യ വല്ല്യ വണ്ടി പോണ മെയിൻ റോഡല്ലെ അവള് എറങ്ങി പോയിക്ക്ണ് ലൈസ് വാങ്ങാൻ പോയതാ എന്താന്ന ആർക്കറിയ അങ്ങനെങ്ങട്ട് വിളിച്ച് അങ്ങ എല്ലരും ആകെ വേജാറായി അങ്ങനെ ഇവര് ഇവിടന്ന് ഇമ്മയും വല്ലമ്മയും കൂടി അങ്ങോട്ട് പോയി വണ്ടിയിൽ കൂടി അടുത്ത് വണ്ടി അറിണാളാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്ക് ണ് വയറ്റുന്നോക്കാന്നറിഞ്ഞികാണ്ട്
ആര് ഓളാ
കുട്ടി ആ അപ്പ വലിപ്പി എത്തി വലിപ്പിയും കൂടി പിന്നെ ഹോസ്പിറ്റല്ക്ക് ഓക്ക് വയറ്റ്ന്ന് പോവ്ണ്ട്ന്ന്റിഞാണ്ട് ഓളും വല്ലിപ്പിമ് ഓളം കൂടി പോയിക്ക്ണ് ഹോസ്പിറ്റലിൽ എത്തിക്കാണ് പോയപ്പ ഹോസ്പിറ്റല് അങ്ങനെ അവിടുന്ന് ആ അവക്കെ ഇല്യ പഷേ മറ്റൊന്ന് പോണില്യന്നാർനിക്കണ്ട തോന്നുന്നുണ്ട് എന്തെങ്കിലുംഞ്ഞമ്പള ഇങ്ങ അപ്പ പിന്ന അവിടൊക്ക എത്തിയാപ്പ പിന്നെ അവർക്ക്ങ്ങെ പുറത്ത തന്ന നക്കും അങ്ങനെ അവിടന്നും കൊടുന്ന് ഏ പല്ല് തേച്ചിട്ട് പോറ് തിന്നാ ഉം ആ അവള എന്തെങ്കില അവളള നിങ്ങക്ക് ചോറ് എടുക്കാൻ വരിാണ്േ പറഞ്ഞ ഇന അവളെ അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ നിങ്ങിട്ട് രണ്ട മൂന്നാളും കൂടി വാ തുശൽ ഇങ്ങട്ട് കൊടുന്ന് ഉ അക്കുവല്ലോ ഉ
ഉ തള്ളാർക്ക അെ വിഷമം എന്താണെന്ന
ഓ പ അരിൽ എത്ര ദിവസമായി എന്നറിയ ശരിക്കലുംണ്ടല്ലെങ്കും സന്തോഷിച്ചുള്ള ഇത് അപ്പ അതുല്യ ഇനിപ്പോ കുടിയിൽക്കണ എന്നുണ്ടെങ്കിൽ അെപ്പൊ കു പേടായിട്ട് നൽക്കുവണ ഇയിപ്പൊ ഈ മാസം മഹം കഴിഞ്ഞിട്ട് കൂടിരിക്കുന്നാണ് ഇപ്പൊ തായി തുടങ്ങികണ് ആ പറഞ്ഞ ഡേറ്റ് വെച്ച് നോക്കുമ്പോ ഇനിപ്പോ സാധന എടുക്കാൻ പോവാനൊക്കെയാണ് അപ്പ ഞ അതൊക്കെ കഴിഞ്ഞപ്പോ വീട് കുതിർക്കെയ് അടുത്തണ്ടാവയിക്കാര തായാലും
ഉഏ
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിപ്പോ ഇതുവരെക് ഉറങ്ങി ചെയ്യാട്ചിങ്ങന്ട് ഇവിടന്ന്ൊന്നും ഇല്ല ഇവിടുന്ന് ആരെയോ ആങ്ങളതൊക്കെ എണ്ടിപ്പാ കഥെ പാപ്പാ കഥ എ പിള്ളൈൽ ഒരുപാടി ഹി ഹി
തരിന്
എന്തണ ചെയ്യ വളാ ഇങ്ങനെക്കായ പിന്നെ അവളെ മമ്മൂസൻ കറിഞ്ഞി അമ്മക്ക്റുന്നല്ല അടത്തെ അവസ്ഥ ഒക്കാ ആ നമക്ക് ഇവിടെ നല്ല സാധനങ്ങ ഞങ്ങള്ൾ പെ വാങ്ങിക്കാണ്ട് അക്കമ്മക്ക് വാങ്ങാൻ പോവാ നിങ്ങള് വരിുകൊണ്ടിട്ടാന്ന് പറഞ്ഞികണ്
ആ ആ അല്ല
അത് പിന്നെ അരങ്ങാണ്ട പിന്നെ ആന്നെ ആ മശാല്ല അതെന്നെ അവര് പിന്നെ കുറച്ച് സ്വത്തുള്ള വേറെ അപ്പ പിന്നെര് കൊറച്ച് ഉമ്മൻ്റെ ൊെ പറമ്പൊക്കെ വിട്ടിട്ട്ോ അമ്മക്ക് പോരെഡ്ക്നെ എന്തായാലും അതുകൊണ്ട് സാധനങ്ങളും എല്ലാതും റെഡി ആാക്കിയിട്ട് ആപ്പിന ഇപ്പ അടുത്ത് സാധനം കൊണ്ടരാാൻ പോയിക്കാരം ഒരോട് ചെല്ലാൻ പറഞ്ഞികണ് എന്നാപിന്നെ പറഞ്ഞിട്ടില്ല എലെചികൊക്കെ വിരുന്ന് അതുപോല എല്ലാരും കൂടിനി പാ അത്ര മറ്റു സാധനങ്ങ കട്ടിലും സോഫ ഇതൊക്കെ ഒരു വാങ്ങി വാങ്ങിനാലോ നിവടെ കുടുന്ന ഡാനള്ളൂ ഇനിപ്പോ അടുക്കലേക്കുള്ള സാധനങ്ങളൾ പ പത്രങ്ങളും ഇതൊക്കാ വാങ്ങാനനി ഗരുവിതി വരാൻ പറഞ്ഞിരിക്കുന്നത്
അതല്ലേ വാങ്ങാനള്ളൂ ഒന്നാല നമ്മക്ക് കഴിവില്ലേലും അങ്ങനെ ഒരു വഴി ഓക്ക് അല്ല കണ്ടു്, പടുത്ത ഇടക്കുമ്പോ ഒരു വാതിം തുറക്കും പിന്നെ പിന്നെ ഉടുത്തട്ട്
അതന്നാ ആരന്ന ചെയ്യേ ഇപ്പ പണിക്ക ണ്ടല്ലേ ഇപ്പ ഇപ്പൊ ഈ അടക്കും തടക്കും ഈ പണിക്ക ഇപ്പക്കെ ആഹ് ഇപ്പക് നോുമ്പോകഴിഞ്ഞ് പിന്നെ വലിരുന്നാളും കഴിഞ്ഞ് പിന്നെ പണി ഉണ്ടായിട്ടില്യ ഇപ്പ ഇന്നിപ്പ അ നേത്തെ കാലത്തിന്നെ പെയക്കുന്നു പഠിക്കാവും അങ്ങനെ പണി ഉണ്ടാവകുമ്പോഴാണ് നേരത്തെ പോകത് ഇങ്ങട്ട് എത്ര സ്തീനാപണിയാവാ അപ്പൊത്തന്നെ പറ്റും പറ്റിപ്പിടീന്ന് വാങ്ങും അപ്പൊ ആദ്യം പണിട്ത്ത പൈസ കിട്ടാനുള്ളതൊക്കെ കിട്ടി പറ്റ്പ്പിടി കൊട്ക്കും ഇങ്ങട്ട് പിന്നിം ഇന്റെട്ത്ത്ക്ക് കൊണ്ടരും കണക്കൂട്ടാന് ഞാൻ വിളിക്കട്ടോ
ആ ഇന്നായ്കോട്ടെ പാവാണ്